ഹലോ
ഹലോ
ആഹ്
ആ ന്തല്ലാ വിശേഷം
സുഖം തന്നെ അവിടെയൊ ജോലി ജോലിക്ക കഴിഞ്ഞ
ഓഹ് കഴ്‌ഞ്ഞു, കഴ്‌ഞ്ഞു.
ആഹ് എന്താ ചെയ്യാ വെറുതെ ഇരിക്കാണോ?
ആഹ് വെർതെരിക്കാണ്. ബഗ്
ഉം ഉം ഇല്ല ഭക്ഷണോം ഞങ്ങൾ കൊർചൂടി കഴിഞ്ഞിട്ട എല്ലപ്പഴും കഴിക്കാറ്.
ആഹ് അഹ് ശെരി.
ഉം
ഇത്രേ ന്നേരംവെയ്കോ?
ഓഹ് ഇനിയും വൈകും ഇപ്പതന്നെ ഇപ്പൊ രണ്ടേ കാല് ലേ ഉം. മൂന്ന് മണിയൊക്കാവും ചെൽപ്പം കഴിക്കാൻ.
ഭർത്താവിനെ കാത്ത്ക്ക്ന്ന?
അല്ലല്ലാ ഭർത്താവൊന്നില്ല.
ഏഹ് അഹ് ശെരി ഇന്നെട്ടെന്താ ഇത്രേം ന്നേരം വൈകിക്കുന്നെ?
ഏഹ് ഇവിടെ ഉമ്മിഞാനും പിന്നെ അനീത്തികളൊക്കെ ഇവടെ പോയ്ക്കാണ് സ്കൂളിൽ പോയിക്കാണ്. ഞമ്മൾക്ക്ന്നെ വൈകിട്ടാണ് ഏഹ് നാസ്തിം കഴിക്ക അതുകൊണ്ട് പിന്നെ വെഷ്ക്കുന്നില്ല ചായ കുടിക്കും എടേല്.
ആഹ് അത് ശെരി അയിന്റെ എടേലൊരു ചായ രാവിലെ പത്തിരിം കറിം കൂടാതെ പിന്നിം ചായകുടിക്കും
ചായ കുടിക്കും അതും ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട സമയത്താചായ കുടിക്ക ഒര് ഒര് മണിക്കെ ആവാനാവുമ്പോ ചായ കുടിക്കും പന്ത്രണ്ട് മുക്കാലൊക്കെ ആവുമ്പോ അപ്പൊ പിന്നെ വെഷക്കൂല.
അപ്പൊ എന്തൊക്കെ കൂട്ടാ
എന്തെങ്കിലൊക്കെ കടി കൂട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കപ്പ പുഴുങ്ങിയതോ ചേമ്പ് പുഴുയതോ അങ്ങൻത്തെ എന്തെങ്കിലുമൊക്കെ കൂട്ടും. അല്ലാണ്ട് വെർതെ ബേക്കറി എന്തെങ്കിലും വെച്ചിട്ടെ ന്നെ ചായ കുടിക്കും.
ഏഹ് അത് നിർബന്ധാ?
നിർബന്ധൊന്നുമില്ല ഉമ്മക്കെ ആരെങ്കിലൊക്കെ ഇണ്ടാമ്പോൾ മാത്രമേെങ്കിലും കുടിക്കും ഇങ്ങനെ ആരെങ്കിലും രണ്ട് മൂന്നാൾ ക്കാര് ഇണ്ടാവുമ്പോകുടിക്കും.
അല്ലാണ്ട് ഏ ഒറ്റക്കാണെങ്കിലൊന്നും കുടിക്കൂല.
അഹ് ശെരി ഇന്നെട്ട് ചോറ് വൈകീട്ട് കഴിക്കും.
ആഹ് ചോറ് അങ്ങനെങ്കി ശെരി ആഹ്.
അപ്പൊ രാത്രി ഒന്നും കഴിക്കില്ല.
ആഹ് കഴിക്കും രാത്രി കഴിക്കും വൈകുന്നേരം ചായ അധികം കുറവായിരിക്കും. അഥവാ ഇണ്ടെങ്കി തെന്നെ ഇപ്പോ ഒര് മൂന്ന് മണിക്കല്ല ഫുഡ് കഴിച്ചെന്നെങ്കില് ന്നാല് മണി അഞ്ചുമണിക്കൊന്നും ചായകുടിക്കൂല. ഒര് ആർ മണിയൊക്കെ ആകും ചായ കുടിക്കാന് ആർ ആറേ മുക്കാലൊക്കെവും ബാങ്ക് കൊടുക്കുന്നതിനെ തൊ ട്ട് മുമ്പേ കുടിക്കും.
ആഹ്, ആഹ്.
പിന്നെ ഒര്ഒമ്പത് മണി എട്ടെര ഒമ്പത് മണിയൊക്കെ ആകും ഫുഡയ്ക്കാൻ.
ആഹ്, ആഹ ആഹ്, അത് ശെരി.
ഇങ്ങനെയൊന്നുംഅല്ല കഴിക്കേണ്ടത് ചിലപ്പോം ന്നല്ലെ രീതിയില് ഫുഡൊക്കെ ഹ് സമയത്തിനനുസരിച്ച് കഴിച്ചാലെ ആരോഗ്യവും ശരീരമൊക്കെ ന്നല്ലെ രീതി രീതിയില് കൊണ്ടോവാനൊക്കെ പറ്റൊള്ളൂ ഒരു മണിക്കെന്നെ ഒക്കെ കഴിക്കണം ന്നമ്മൾ സ്കൂളിലൊക്കെ ഇന്റർവെല്ലും ബ്രേക്കൊക്കെ കൊടുക്കുന്ന സമയമൊക്കെ കറക്റ്റ് നോക്കിട്ടല്ലേ? കോളേജുകളിലൊക്കെ പോക്മ്പോ ന്ന ആഹ് അതൊരു സമയത്ത് തെന്നെ കഴിക്കും അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ ആവൂല.
ഞാനാദ്യയിട്ട ഇങ്ങൻത്തൊരു ടൈംടേബിൾ കേൾക്കുന്നേ
ആണോ?
മ്
ഇവിടെ പിന്നെ വീട്ടിലാമ്പം എല്ലാ അങ്ങനെ തന്നെ ക്ക് ആരെങ്കിലൊക്കെ വിരുന്നാർ വേ വന്നാ ത്തന്നെ അങ്ങനെയുണ്ടാവ
ആഹ് അത് ശരി.
അവർക്ക് ചെലപ്പോ നമ്മൾ നേരത്തെ കൊടുക്കുവായിരിക്കും നമ്മുക്കപ്പം വെഷക്കൂല അവര് പോയി കഴിഞ്ഞിട്ട് കഴിക്കു അങ്ങനെ ഒരു സ്ഥിരം അങ്ങനെ ഒരു ഇതായത് കൊണ്ട് വെശക്കാത്തോണ്ട്
ആഹ് ഹാ- ഹാ ശരി ഉം ഉം ഉം
പിന്നെ നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവല്ലേ വേഗം
ഓ ഞ ങ്ങൾടെക്കെ വേഗം കഴിയും.
ഉം അങ്ങനെ കഴിക്കണം നമ്മളും വിചാരിക്കും അങ്ങനെയൊക്കെ തൊടങ്ങണം വേഗം കഴിക്കണം അതൊക്കെയാണല്ലോ നല്ലത് ന്നുള്ള രീതിയില്. ആഹ് അപ്പൊ പക്ഷെ ആകുന്നില്ലാര് ക്കും വേണ്ടായിരിക്കും നേരത്തെ ഫുഡ് ഇടുന്നാണെങ്കി നമുക്ക് വേണ്ടാന്നറിയും പിന്നെ ഉച്ചക്കത്തെ ഫുഡേ ഇല്ലാണ്ടാവും അതോണ്ട് പിന്നെ വെശക്കുമ്പോ കൊറച്ച് കൂടി കഴിഞ്ഞിട്ട് കഴിക്കും.
ആഹ് ആഹ് ആഹ് ശരി
ഇപ്പ തന്നെ മീൻ പൊരിക്കണംന്ന് പറഞ്ഞിട്ട് ഉമ്മ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് മീന്. പക്ഷെങ്കില് ഫുഡ് കഴിക്കുന്ന് ഇപ്പഴേ പൊരിച്ച് വെച്ചാൽ എപ്പഴാ ഫുഡ് കഴിക്കാന്ന് പറയാൻ പറ്റൂല അപ്പൊ പിന്നെ തണ് ത്ത് കട്ടിയായി പോവും. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് എന്തായാലും ഇപ്പ കഴിക്കൂലല്ലോ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് പൊരിക്കാന്ന്. ന്ന്ട്ടിതുവരെ പൊരിച്ചിട്ടില്ലാ.
ആഹ് ഹാ അപ്പോ എങ്ങനാ സ്കല്യാണത്തിനൊക്കെ പോയാലോ.
കല്യാണത്തിനൊക്കെ പോയാല് എന്താ അവിടുന്ന് ഫുഡ് സമയത്തിനൻസരിച്ചെന്നെ കഴിക്കും.
കഴിക്കും.
ആഹ് ഇപ്പൊ കോളേജിലാണ് ഞാനിപ്പോ കോളേജിലുള്ള സമയത്താണെങ്കിൽ തന്നെ എന്നാ ബ്രേക് കിന്റെ ടൈമിന് ഇവിടെ പ പിന്നെ നമുക്ക് ഇവിടെ വെറുതെ ഇരിക്കല്ലേ വീ ട്ടില് നമ്മള് കൊ കൊറേ ടൈം കഴിഞ്ഞിട്ടാണ് കത്തല്ല എടുക്കുന്നത്. അപ്പൊ നാസ്ത കൊറെ ടൈം കഴിഞ്ഞ് പിന്നൊ വീട്ടി പണിയൊന്നും ഇല്ലാത്തോണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വെശ്ക്കുന്നില്ല. പക്ഷെ കോളേജിലൊക്കെ പോവ്ന്ന സമയത്ത് നമുക്ക് പഠിക്ക്ന്ന്ണ്ട്. ക്ലാസെട്ക്ക്ന്ന്ണ്ട് അപ്പം നമുക്ക് വെശ്ക്കും വേഗം. അതുകൊണ്ടാ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ണ്ടാക്കാ.
ആഹ് ആഹ് ഹാ ഹാ ഹാ അയ് ശരി. അപ്പൊ ഇങ്ങനൊക്കാണ് സംഭവം.
ആഹ് അതന്നെ എല്ലാണ്ട് ഞാൻ വിചാരിക്കും എന്നാ വേഗം കഴിക്കണംന്നൊക്കെ എനിക്ക് തന്നെ ശരീരം നോക്കാൻ പറ്റാത്തോണ്ട് ഏഹ് ബുദ്ധിമുട്ടാന്നൊണ്ട് മെലിഞ്ഞ് മെലിഞ്ഞ് ങ്ങ് കോലായി ഇപ്പം. ഇവിടെ ഇവിടെ ആഹ്
കൊർഞ്ഞിട്ടായിരിക്കും.
കൊറഞ്ഞത് മാത്രവല്ല സമയത്തിനനുസരിച്ച് കഴിക്കുന്നൂ ഇല്ല. പിന്നെ ഇവിടെ ലീവിന് ക്കെ വരുമ്പോ അയൽവാസ്യേളൊക്കെ ചോദിക്കും ന്ന് നിനക്ക് ന്താ അവിടെ ഇത് കിട്ടുന്നില്ലേ ഫുഡ് കിട്ടുന്നില്ലേ ഫുഡ് കിട്ടുന്നില്ലേ പണ്ടൊക്കെ മെലിഞ്ഞ് ന്ന് പറയുമ്പം എനിക്ക് അത്ര കൊഴപ്പല്ലേര്ന്ന്. എന്താ ഏഹ് ആഹ് മെലിക്ക് എല്ലാരും മെലിയാൻ വേണ്ടീട്ടല്ലേ കളിക്കുന്നെ അപ്പ പിന്നെ ഞാൻ മെലിഞ്ഞാലെന്താ കൊഴപ്പയില്ല. തടിക്കുന്ന ആര്ക്കും ഇഷ്ടല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെങ്കിൽ ഇപ്പം ഞാന് കൊറച്ച് തടി ക്കണംന്ന് ആഗ്രഹിച്ചിട്ട് കൊറേ ഫുഡൊക്കെ കഴിക്കും. വേണ്ടാണ്ട് ഛർദ്ദിക്കാനൊക്കെ വരും വെറുതെ കൊറെ കഴിക്കും. അങ്ങനെ അങ്ങനേ ശ്രമിച്ചിട്ടും തടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്ക് എടങ്ങാറായി നിക്കുന്ന സമയത്ത് ഇവര് വന്നിട്ട് നിനക്ക് ഫുഡോന്നും കിട്ടുന്നില്ലേ നിന്റെ എല്ലെല്ലാം ഇതാ പൊന്തീട്ടുണ്ട് എല്ലെല്ലാം ഇപ്പൊ പൊറത്തെത്തുംന്നൊക്കെ പറയും.
എഹ് തന്നെ.
ദേസ്യം പിടിക്കും.
ആ ളളാഹ്. ഇപ്പൊ അതെ എന്റെ ഫ എന്റെ കുടുംബത്തിലെ ഒരു കുട്ടി ഇതേപോലെ മെലിഞ്ഞിട്ടായിരുന്നോണ്ട് തടിക്കാൻ വേണ്ടി ട്ടായുർവേദിക് മരുന്ന് കുടിച്ച്. അപ്പം നല്ല ആൾക്കാണെ നല്ല വെശപ്പ് അങ്ങനെ നല്ല വെശ പ്പന്നാണ് നല്ല വെശപ്പ്. സാധാരണ ഒരു ചെറിയ. കടികളൊന്നും തിന്നാലൊന്നും ആ വെശപ്പ് തീരൂല.
ആഹ്.
ചോറും അരി ഭക്ഷണം കൂടിറ്റ് ആക്ക്‌ന്നലെ ഷുഗറ് കൂടി. തൈറോയിഡ് വന്ന് ഒരുപാട്.
ഉം
പൊണ്ണത്തടിയായി മുഖല്ലാം വല്യ ഇങ്ങനെ വീർത്ത് വന്ന്. ആ എന്തോ ഒര് ഒരു കോല ഇല്ലാത്ത തടി ഇണ്ടാവൂലേ.
അള്ളോ അങ്ങനൊന്നും തടിക്കണ്ട. ഉം അതന്നെ എല്ലാരും പറയും തടി. തടിക്കാൻ വേണ്ടി കളിക്കണ്ട തടിച്ച് കഴിഞ്ഞ്ട്ട്ണ്ടെ പിന്നെ മെലിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല
അതെ, അതെ, അതെ ആഹ് തടിച്ച് കഴിഞ്ഞാ പിന്നെ മെലിയാൻ ബുദ്ധിമുട്ടാ. അപ്പോ ഉള്ളത് ന്ന നല്ലെ പിന്നെ. പിന്നെ ഡ പ്രസവോക്കെ കഴിഞ്ഞാല് കല്യാണോക്കെ കഴിഞ്ഞ് പ്രസവോക്കെ കഴിഞ്ഞാലിത്. ഓ എന്തായാലും തടിക്കും. ആ അതൊക്കെ റെഡിയാവും സെറ്റാവും അപ്പം നല്ല മെലിയുന്നയി. ഇപ്പം മെനലാവും മെലിയുന്ന ഏറ്റവും നല്ലത്.
ഉം അതന്നെ എന്നാ ശരിയാ.
ഞാനൊക്കെ. പിന്നെ ഓ ഒ കല്യാണത്തിന് മുമ്പേ ഒത്തതടിയിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ വിഷയല്ലേരുന്നു. ആഹ് ആവശ്യംല്ലുന്ന് അപ്പൊ കല്യാണത്തിന് മുമ്പേ നല്ലോണ്ണം മെലിയുന്ന ഏറ്റവും നല്ലത്.
ആഹ് അതന്നെ മെലിന്നന്നെയ നല്ലത് ഒര് കണക്കിന് പക്ഷെങ്കില്. ഭയങ്കര മെലിഞ്ഞിറ്റായത് കൊണ്ടേ നമുക്ക് ചെറിയ ഡ്രസ്സൊക്കെ ഇടുമ്പോ. എന്താവുന്നില്ല ഇത് ചേ
ആ സ്യൂട്ടാവുന്നിണ്ട് ആ ചേരുന്നില്ലേ അല്ലേ അതിന് ഇപ്പൊ പ പലേതുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഷെയ്പ്പിന് വേണ്ടിട്ടൊക്കെ. ആ ഇടുന്ന ഓരോ സാധനങ്ങളക്കെ ഓൺലൈനിൽ കിട്ടാനുണ്ട്. ഇപ്പത്തെ കുട്ടികൾ നല്ലോ മെലിഞ്ഞ കു കുട്ട്യോളൊന്നും കണ്ടാലും മനസിലാവുല. പക്ഷെ അങ്ങനത്തൊക്കെ സാധനങ്ങള്. യൂസ് ചെയ്യുന്നെനൊണ്ട്, ഉപയോഗിക്കുന്നെനൊണ്ട് ആ
പക്ഷെങ്കിലും നമുക്ക് കുറച്ചൊക്കെ നമ്മളേതായിട്ടുള്ള ആ ഭയങ്കര ലൂസിലല്ലാണ്ട് നമ്മുടെ ഷേപ്പിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തോക്കിയാല്. നമുക്കത് ഭയങ്കര. ഏ കുറച്ച് ഹൈന്നീളോണ്ട് ഭയങ്കര ചെറുതുഅല്ല കുറച്ച് ചെറുതാണെങ്കി മെലിഞ്ഞാലങ്ങനെ മെലി മനസ്സിലാവില്ല മെലിഞ്ഞിട്ട് കൊർച്ചൊരൊത്ത ഹൈറ്റക്കെണ്ടെങ്കില്. ഭയങ്കര മെലിഞ്ഞിരുന്നാലേ എ എല്ലും കൊള്ളി എന്നൊക്കെ പറയും ഇങ്ങനെ അസ്ഥികൂടം പോലെ എന്നൊക്കെ പറയും.
അത് ശരി. ഉം ഉ. എന്തായാലും ഏ കേട്ടപ്പോരു അത്ഭുതം.
ഇങ്ങനെ ആരേലും കേക്കാറില്ല.
ഇവിടെ ഏകദേശ അങ്ങനെതന്നെയാണ് ഒന്ന് അയൽവാസികളക്കെങ്ങനെ തന്നെയ ഫുഡ് കഴിക്ക എന്താച്ചാ ഞമ്മള്. അയൽവാസികളൊക്കെ കൂടിയിട്ടാണ് വന്നാ. പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ചായ കുടിക്ക. അപ്പൊ അവരതിന് ശേഷം വീട്ടില് പോയല ഇപ്പൊ ഞാന് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. ഒക്കെ ഉണ്ടായിരിക്കും. കോളേജിന്ന് വരുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട്. ഇതുള്ള ഏ തെറാപ്പിക്ക് കൊണ്ട് പോന്നെ അപ്പോ. അപ്പോ ഡൗൺ സിൻഡ്രം അങ്ങനത്തെ അസുഖോള്ളപ്പോ തെറാപ്പിക്ക്. കൊണ്ടോവുന്ന സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടോവുന്നോണ്ട് അവന് എന്ത് ചെയ്യും. ആ തെറാപ്പിയും കഴിഞ്ഞിട്ട് എറങ്ങി വരുന്ന സമയത്ത് അവരൊന്ന് ജസ്റ്റ് ഇവടെ കേറും. ഫസ്റ്റ് നമ്മള് ചായേണ്ടാക്കും. അപ്പ തറാപ്പില്ലാത്ത സമയത്ത് അവര് അവരുടെ വീട്ടിലന്നെയാണെങ്കിലും ഉമ്മച്ചീവിടോ. ഒറ്റക്കാണെങ്കില് എന്തെയ്യും ഉമ്മ അങ്ങോട്ടൊക്കെ പോകും അപ്പ ആരെങ്കിലൊക്കെ. ഇണ്ടാവുമ്പോ ചായൊക്കെ കുടിക്ക ഉം അപ്പോ അവര് ഹ സമയത്തന്നെ ഓടിക്ക. അപ്പൊ എന്ത് ചെയ്യും? ഉച്ച സ, ആ സമയത്ത് ചായ കുടിക്കുന്ന കൊണ്ട് ഒരു മൂന്ന് മണിയൊക്കെയാവും ഫുഡ് കഴിക്കാന്. അപ്പൊ എല്ലാരും അ പിന്നെ അയൽവാസിളക്കെ.
ആഹ് അത് ശരി ഇങ്ങള് പാൽചായെ കുടിക്ക.
ആഹ് പാൽ ചായ. പാല് ഇല്ലെങ്കില് കട്ടൻ ചായ കുടിക്കൂ. കാപ്പിയോ കട്ടനൊക്കെ ഉം.
ആഹ അയ് ശരി അപ്പം പുതിയ പുതിയൊരു ചുറ്റുപാടുകളൊക്കെ. ഓ കാപ്പി ഉപയോഗിക്കാറുണ്ട്. ഉപയോഗി
ആഹ്, ആഹ്, ആഹ്. ഞാന് നാട്ടിലൊക്കെ പോയിട്ട് കാപ്പീ കോളേജിലൊക്കെ പോയിട്ട് കാപ്പിനന്നൊന്നും പറയുമ്പോ. ചെലോർക്ക് കാപ്പിയൊന്നും എന്താന്നറിയില്ല. ആഹ് ഇപ്പൊ കാപ്പി പൊടിയൊക്കെ. കൊണ്ട് വരുവോ നീ ഇഞ്ഞി നാട്ടിന്ന് കൊണ്ടുവരോന്നൊക്കെ ചോയിക്കോ.
ഏ അങ്ങനെയൊക്കെയാണോ. ഉം ഉം ഉം എന്നാ ശരിയെന്നാ നീ ഇനി ഇങ്ങോട്ട് വിളിക്കുന്നെ വിളിച്ചോ.
ആഹ് എന്നയിക്കോട്ടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വിളിക്കഇനി ഉം.